ആ അതെ സുഖവണല്ലേ പിന്നെ ഒട്ടുമാവി്ന്റെ കാര്യം പിന്നെ എന്തായിച്ചി ഒട്ടുമാവ് ഒരു ട്രിപ്പില് ഒരു വ വം തന്നെ മൂന്നാല് പ്രാവശ്യം പിടിക്കുംല്ലേ
ഇടി ഒരു പിടിക്കുന്നന്ന് പറഞ്ഞാ പോര് ചില ഒരു ഒരിക്കല ഒരു കമ്പൊടിഞ്ഞ് വീണ്
ട്ട നല്ല ഈ മാങ്ങയൊന്നും ഇല്ലാത്ത സീസൺ ഉണ്ടല്ലേ മാങ്ങൊന്നും ഇല്ലാതിരിക്കുന്നേരം അന്നേരം ഇത് അങ്ങ് റോഡിലോട്ട് ട്ട് കെടക്കുന്ന ഒരുതമ്പ് ആ മാങ്ങയുടെ മേ റ്റു ണ്ട് കമ്പിഞ്ഞ ഒടിഞ്ഞു വീണ് അന്നിട്ട് എന്താന്നറിയോ ആ ഗേറ്റ് ന്റെ പിന്നെ മേളി കൂടെ വന്ന് വീണു അടുത്ത് അതിന്റെ കുറച്ച് ബാ ആന്താ ഒരെണ്ണം ഒടിഞ്ഞു പോയിഎട്ടാ
ഗേറ്റ്
മ ആ മാ ആ ഗേറ്റിന്റെ അല്ല മേളിലോടെയള്ള കൂർ ച്ചിരിക്കുവല്ലോ ഒരു സംഭവം അതങ്ങ് ഒടിഞ്ഞങ്ങ് പോയി. ആഹ അതങ്ഒടിഞ്ഞു പോയിട്ടാ ഈ മാങ്ങ എന്താ അറിയല്ലേ തെരമാല അടിച്ചു കെറ്റുവല്ലോ കടലിന്ന് തരാ അതുപോലെ ഇതിന്റെ മാങ്ങ ഇത്രയും കൂടെ വന്നിട്ട് ഇല്ല തെരമാല അടിക്കുന്നതണൊക്കെ ഓരോ റ്റ പോക്ക് റോഡിലോട്ട്
ആഹ് ആഹ്
റോഡിൽ കുറെ ആളുകൾ ഇരുന്ന് കേട്ട അല്ല മാങ്ങ ഇല്ലാത്ത സീസൺല്ലേ ആന്നേരം റോഡ ഇരുന്നര് കൊറെ പേര് വന്ന് ഞാൻ വല്ല മാങ്കമ്പ് വീണന്റെ ഒരു ഷോക്കില് ങ്ങനെ നിന്നപ്പോ മാങ്ങാ തീർന്ന് ആള് വരച്ചങ്ങ് കേറി
ആഹ് ഇത്രയും പേരു അതല്ല ആ റ റോഡ് സൈഡ ആ പിന്നെ കടയുംല്ല കട ഉണ്ടായ
ഞങ്ങളെ വാടക ഒരു കടയുണ്ട് അന്നെ കടൽ ചായ കുടിക്കാനൊക്കെ ആൾ ഇരുന്നേല്ലല്ലോ മാങ്ങ ഇല്ലാത്ത സീസൺ കൂടെല്ലേ ഞാൻ നോക്കിയപ്പം ഞാൻ വിചരിച്ച എമ്മക്കെങ് പറക്കി ഒഴിവാക്കി കിട്ടിയാ മതി കരിയം എല്ലാം കൂടെ അമ്മളം തോയ്യാന അങ്ങനെ ഒടിഞ്ഞു പോയി ഒരാളിനെ കൊണ്ട് മുന്നെ കൊറച്ചങ്ങ് വെട്ടിക്കളഞ്ഞ ആഹ് റോഡിൽ കെടന്ന എല്ലാവേ വെളഞ്ഞില്ലായിരുന്നു അച്ചാറിടാനൊക്കെ സൂപ്പറാ ആഹ് ആച്ചാറിടാനാ ഏറ്റവും നല്ലത് ഏഹ് നമ്മള് മാ മീൻ കറി കിട്ടാ ഒരു മാങ്ങ ഇടണ്ട
ആഹ് കൊറച്ചിട്ടാതി കളയാനേ ഉള്ളൂ ആഹ് ഭയങ്കര പുളിപ്പാ
ആഹ് ഭയങ്കരപുളി അത് ആഹ് ഒരു മാങ്ങ ഇട്ട് തിന്നുമായിരുന്നു എൻ്റെ ഹസ്ബൻഡറ് ആഹ് ഒരു മാങ്ങയും ഇട്ട് ആന്നെ വെച്ച കൊട് ആഹ് മീൻ കറിക്കാത്തത്ത് മെനക്കട്ടിരുന്ന ആഹ് മാങ്ങ ഉറങ്ങി തിന്നമായിരുന്നു നമ്മുക്ക് ആഹ് ക റിയോലും കൂട്ടാ
ആഹ് ഇവിടെ ഇവിടെള്ളോർക്കൊക്കെ മാങ്ങയ്ക്ക് കറി ഇട്ട പുളിപ്പ് കൂടിയാ കഴിക്കത്തില്ല
കഴുകി കഴുകി എനിക്കും കഴുകി ആക്കത്തില്ല അന്നേരം ന്നെ ഈ എന്റെ പിന്നെ ഒരു ബന്ധുവിന്റെ വീട്ടിലുണ്ട് പക്ഷെ അതെ മുട്ട മാങ്ങയാവും അത് വെളയത്തുംല്ല പഴുക്കാരന് പഴുത്ത് തിന്നാനും ഒക്കത്തില്ല പച്ചക്ക് തിന്നാനും കൊലത്തിന്ന് വെച്ചാ ഒരു പുളിയും ഇല്ല അച്ചാറിടാനും ഒന്നും കൊള്ളത്തില്ല ആഹ് പഴുക്കത്തുംല്ല അങ്ങനെ അവടെ വീട്ടിന്ന് കൊറച്ച് റ്റമാങ്ങ കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോ അത് ആഹ് പിന്നെ പിന്നെ കൊറച്ചസം വെച്ചിരുന്ന് നിന്നിട്ട് പിള്ളേർ വെട്ടിയടുത്തങ്ങ് തിന്ന്
ഓ ആഹ് പഴുക്കാഞ്ഞ കൊണ്ട് വെട്ടിടിച്ച് തിന്ന
ആഹ് വെട്ടി കണ്ടി ച്ചക്കെ അവരങ്ങ് തിന്ന പക്ഷെ തിന്നെ നല്ല നല്ല പരുവത്തിലാഇത് എന്ന് വെച്ചാ അധികം പുളിയൊന്നുംല്ല നല്ലൊരു ടേസ്റ്റ ആഹ് പക്ഷെ എത്ര ദിവസം ഇരുന്നാലും അത് പഴുക്കത്തില്ല അങ്ങനെയുണ്ട് ഈ വേടിച്ച് വെക്കുന്നവര കിട്ടുന്ന മാന്തയ്യെ അങ്ങനെയും ഉണ്ട് ആഹ് എന്റെ ഇതിലാണെങ്കിൽ ഒരെണ് തീർന്ന തന്ന ഒരു പ്രാവശ്യം തീർന്ന ഉടനെ അടുത്തത് നിറച്ചരച്ചു പൂക്കും
ആണല്ലേ അതുകൊണ്ട് മാങ്ങക്ക് ക്ഷാമം ഇല്ലല്ലേ
ഓ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ പ ത്തരത്തുള്ളവർക്കും ഇഷ്ടമാതിരിയല്ലേ അല്ല ആർക്ക ആണെങ്കിലും ല്ല ഒക്കെ പോകുമ്പോഴൊക്കെ ഓ പത്ത് കിലോടെ ജാക്കം കൊണ്ട വന്ന കുറച്ച കൊണ്ട് പോണ ഇതിന്ന് ഇതില്ല മാങ്ങ ഈ ഏരിയൽ ഒള്ളർക്ക്ല്ലാം ഇഷ്ടവ
ആഹ് അഹ് ആഹ് അത് സീസൺ അല്ലാത്ത സമയത്ത് നമ്മുക്ക് മാങ്ങ കിട്ടിയൽ ഭയങ്കര ഇഷ്ടല്ലേ
അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ ഈ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ പിടിക്കുമ്പഴേ
ഉം
ഇതുപോലെ മഴയാ
ആഹ് ആഹ്
ഇപ്പൊ എനിക്ക് രാവിലെ എണീറ്റ് ഒരു ജോലിയ ആായിരുന്നു എന്താന്ന് വെച്ചാ ഈ റോഡ് വീണ് ഒരു മാങ്ങ റോഡ് വീണ് അത് പൊ പൊട്ടി അന്റെ വണ്ടിയൊക്കെ കേറുമ്പോ അതങ്ങ് പൊട്ടുവല്ലോ പിന്നെ അല്ലാതെ തന്നെ ഈ അണ്ണാനൊക്കെ കടിച്ചല്ലേ ഇടുന്നത്
ഓ
എന്നാനൊക്കെ കടിച്ച ഇട്ടു കഴിഞ്ഞാല് പിന്നെന്നെ ഇട്ടാലും അത് എന്റെ നിറവും അന്റെ മണവും കണ്ട് നമുക്ക് അവിടന്ന് എടുത്ത ന്നാൻ തോന്നുന്നു ആഹ് അന്നരം ഞങ്ങള അടുത്ത് ത്ത് പള്ളിയുണ്ട വന്നെ ആഹ് പള്ളിൽ പോന്നവർ തന്നെ പറയും ഓ ഈ മാങ്ങ റോഡി കിടക്കുന്നുണ്ടവർക്ക് എടുത്ത്
തിന്നെ തോന്നന്ന് പറയാ ആഹ് ചിലത് ന്റെ തൊലി അങ്ങോട്ട് ഇളക്കുമ്പോഴേ നല്ല കളറും മണവും ആയിരിക്കും ലോ
ആഹ് ഇതില് സിന്ദൂരം മാങ്ങന്ന് പറയുന്നതേ
അയ്യോ അത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല ചുമച്ചമായിരിക്കും
ആഹ് സിന്ദൂര മാങ്ങ ഇത് പക്ഷെ ഈ ഒ ഒട്ടുമാവ്ന്ന് പറയുന്ന സംഭവം ഒരു പ്ര കമ്പി പിടിക്കുന്നതാണ് ഈ സിന്ദൂരം മാങ്ങ ഒരു കമ്പി പിടിക്കുന്നത് കൊഴുത്താലും പൊളിയാ ആഹ് രണ്ട് സൈസ് മാങ്ങയ പിടിക്കുന്ന രണ്ട് സൈസ് മാങ്ങയ പിടിക്കുന്നേ ഇന്നല്ലെ
അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേക്ക ചേച്ചി ഇങ്ങനൊക്കെയന്ന ഒരു ഏഹ്
ഇപ്പം എന്തക്ക് ഒരു വലിയൊരു ജോലിയാ എന്താന്ന് വെച്ചാ ഇതിന്റെ ഈ അകത്തോട്ട് കിടക്കുന്ന ഒരു കമ്പും കൂടെ വെട്ടണം
ഓ
അന്നേരം ഒരു മരം വെട്ടുകാരനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഈ കമ്പന്ന് കോതിത്തരണേന്ന് പറഞ്ഞു യോഇത്രയും നല്ല മാങ്ങ കുടിക്കുന്ന മാങ്ങ മാവ എന്തിനാ കോതി കളയന്ന് ആദ്യം കേട്ട
അതെന്തിന ചേച്ചി എന്തിനാ പ തോതുന്നത് പിന്നെ ഓ തൂക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലേ
ഭയങ്കര ജോലിയാന്ന് ഈ വന്നിഞ്ഞ് വീണിട്ടെ ഉള്ള ഈച്ചയും കൊതുകും എല്ലാം കൂടെ അഞ്ഞു നേരം വെളുകുമ്പോ ഞാൻ പിന്നെ ഞാൻ പല്ല് തേക്കുന്നത് പിന്നെ ആതന്ന് പല്ലി തേ കുന്നത് പിന്നെ ആദ്യമേ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് ഇത് റോഡിൽ വച്ചിട്ട് ഇതിനകത്ത് പറക്കിടും പാക്കിട്ട് കഴിഞ്ഞ ഒന്നും ആഹ് ഒന്നും നമ്മക്ക് നല്ലത് കിട്ടത്തില്ല.
അല്ല ചേച്ചി നമ്മുക്ക് ഇത് പരുവാവുമ്പോഴേ പിച്ചി കൂടെ
പിച്ചാൻ വേണ്ടട കേറാനും പറ്റത്തില്ല പിന്നെ വരുവാവുന്നത് തോട്ടയും തോ വലയും ഒക്കെ ഉണ്ട് ഇവിടാ. വലിയ തോട്ടം വലയൊക്കെ ഉള്ളത് വെച്ച് പിള്ളേർ പിച്ചും. ഞങ്ങൾക്കല്ലാതെ വേറെ കൊളമ്പിയ മാങ്ങ ഉണ്ട്. പിള്ളാരല്ലാം അതിലോട്ട പിടിക്കുന്നത് ആഹ് അതും ഇതുപോലെ ആദ്യ അങ്ങ് പിടിക്കും. മഴയ തുടങ്ങുന്നതി മുമ്പ് അങ്ങ് പിടിച്ചു.
ആഹ് കൊളംമ്പിയ മാങ്ങ എല്ലാതും അങ്ങ് നേരത്തെയാണ് പിടിക്കുന്നത്.
നേരത്തെ അങ്ങ് പിടിക്കും അന്നേരം അതും ഇതും കൂടെ കിടക്കുന്നുകൊണ്ട് പിള്ളേർക്ക് വേണ്ടാ.
ആഹ് രണ്ട് മാങ്ങ
ടെ ആര് ചോദിച്ചാലും ആഹ് അച്ചാരിടാൻ ആര് ചോദിച്ചാലും ഞാൻ തോട്ടെടുത്ത് കൊടുക്കത്തേ ഉള്ളു.
ഓ പറച്ചൊണ്ട് പോവാൻ പറയും ആഹ് ആഹ് ആഹ് കുളമ്പി കുഞ്ഞ അച്ചാർ ഇടത്തില്ലല്ലേ ചേച്ചി.
ഇല്ല ഇല്ല കുളമ്പി മാങ്ങ കറിക്കടത്തില്ല അച്ചാറ് ഇടത്തില്ല.
ആഹ് നമ്മളും ആഹ് അവിടെ ചേച്ചിയുടെ വീട്ടിലുണ്ട് ചേട്ടന്റെ ഒരു പെങ്ങളുടെ വീട്ടിലുണ്ട്. അവിടുന്ന് കൊണ്ടുവരും പക്ഷെ നല്ല മധുര. ഇഷ്ടമാണ് പക്ഷെ നമ്മൾ അതലെ നമ്മുടെ വീടിൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു പുരയിടത്തിലുണ്ട് അവര് വരുത്തതൊന്നും ഇല്ലായിരുന്നു അത് നമ്മുടെ അയത്തോട്ടായിരുന്നു വീഴുന്ന്. പക്ഷെ ഇപ്പ അത് മൊത്തം അങ് ഇത്തിൾ കയറിട്ടേ അവര് നോക്കാനും കാണാനൊന്നും വരത്തില്ല പുരയിടം അല്ല ആഹ് മാവ് അങ്ങനെ ഇന്റെ ആരോഗ്യം എല്ലാ അങ് പോയി ഇത്തിള് കയറി.
പോയി ഏഹ് ഇത്ത്ളറി അങ്ങനെ ഒരു മാവ് എനിക്കും പോയി ബാക്കി നിക്കുന്ന ഞങ്ങള് ഇവിടന്ന് പറക്കഴിക്കുന്നതേ.
അതേ
അത് കിളിച്ചുണ്ട മാങ്ങ കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടനെ
അത് ഈ കേറുന്നവരാണെങ്കി ആഹ് ഇത്തിള് വെട്ട കളയും ഇല്ല കമ്പൊക്കെ വെട്ട കളഞ്ഞാൽ കുഴപ്പ
ഇടെ ഇപ്പൊ അങ്ങനെ ആരെയും കി കിട്ടത്തില്ലെന്ന് തെങ്ങി തേങ്ങ വെളഞ്ഞു നിന്നാ പോലും ആരേയും കിട്ടത്തില്ലെന്ന്. ആഹ് പിന്നെ പിന്നെ പിന്നെ എന്തുവാ ഒരു ഇ പിന്നെ സ്ഥിരം നമ്മള് വിളിച്ചാ അവന് ദൈവത്തെ പോലെ നിന്ന അവന് പിന്നെ ഓണം വരുമ്പം അതിന്റെ കടന്നാള് പിന്നെ അല്ലാതെ നമ്മളെന്തെങ്കിലും ചെയ്താ നമ്മൾ ഇ വരുമ്പോൾ ദൂരെന്ന് വരുന്നതാ അന്നേരം നമ്മള് എന്തെങ്കിലും ഒന്ന് ചായ കുടിക്കാൻ ഈ തെങ്ങ് വെട്ടുന്നത് കൂടാതാ.
ആവൂ കൊടുക്കും കൊടുക്കും ആഹ്
താലെ വിളിച്ചാ വരത്തോളന്ന് അല്ലെങ്കിൽ അവന്മാര് വരത്തില്ല. അങ്ങനെ വിളിച്ചല്ല നമ്മള് വിളത്താ വരണമെങ്കിൽ ഇങ്ങനെ വല്ല എന്തെങ്കിലുമ ഒക്കെടു
കൊടുത്താലേ പറ്റോള്ളു നമ്മള് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അവിടെ ഒരു തെങ്ങുണ്ട് അത് പെരയുടെ മേളിന്ന് വലിയ പൊക്ക ഇല്ല പെരയുടെ മേള ഇന്ന് തോട്ടയിസ് വലിച്ചിടും. ആഹ് അഹ് നമ്മൾ അങ്ങനെ അതുകൊണ്ട് വലിയ കുഴപ്പ ഇല്ല അധികം പൊക്കമില്ലങന് തയ് തേങ്ങല്ല എന്നാലും തിരിതായി. ചെറിയ തോട്ടം വെച്ച് വലിച്ചിട്ട് ആഹ്
ആഹ് ആഹ് അന്നേരം ഈ തെങ്ങിന്റെ മണ്ടയൊന്നും വൃത്തിയാവത്തില്ല.
ആഹ് അത് ആറു മാസത്തില് വർഷത്തില ഒരിക്കലെങ്കിലും ഒരാളക്ക് കിട്ടും. കിട്ടമ്പം മൊത്തത്തി തൂതിങ്ങ് ആഹ് അത് പറയും വീട്ടിൽ അച്ഛനൊക്കെ പറയും വല്ലപ്പോഴും തെങ്ങ് വൃത്തിയാക്കില്ലെങ്കിൽ തേങ്ങ കായ് ഫലം കുറയുമെന്ന് പറയും അവർ അവരൊക്കെ പണ്ടത്തെ കർഷകരല്ലേ
ഉം ഉം ഉം ഇതെന്ന് പറഞ്ഞാ പിന്നെ അല്ലാതെങ്കി നമ്മളി താണന്നറിയാവോ ഈ മരുന്ന് ഒഴിച്ചേക്കണമായിരുന്നു മുപ് ഏണി വെച്ച് കേറുന്നവരാണെങ്കിലേ
ഉം
ഏണി വെച്ച് കയറുന്നവരാണെങ്കിൽ നമ്മള് മരുന്ന് കലക്കി കുപ്പിക്കകത്തു കൊടുത്താമതി അവര് മണ്ടക്കഴി പഴത്തേക്കും ചെല്ലി അങ്ങനെയുള്ളതൊന്നും കേറത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല യന്ത്രം വ ചെല്ലി കേറുന്ന ആഹ് അന്നേരം അവരങ്ങ് കേറത്തില്ല മരുന്നൊഴിക്കാനും ഒക്ക
ആഹ് അവർക്ക് അത്രയൊന്നും വശമില്ല അത്രയൊന്നും അവര് ആഹ് പണ്ടത്തെ അവർടെ ആൾക്കാരണക്കുള്ള അത്ര ഒരു ഇതില്ലവർക്ക് ഒരു ഏണി ഇത് വെച്ച് കയറി അടത്തി ഇടത്തേ ഉള്ളൂ അതുണ്ടെങ്കി എല്ലാർക്കും കേറാന്ന് പറയാ ആഹ് മെഷീൻ ഉണ്ടെങ്കി പണ്ട് പഞ്ചായത്തിനൊക്കെ കൊടുക്കുവായിരുന്നു
ആഹ് അതാ ആഹ് ഇപ്പ അതെ ഉള്ളടെ ആഹ് യന്ത്ര പഞ്ചായത്ത് ആഹ് യന്ത്രമേ ഉള്ളൂവിടെ അല്ലാതെ തെങ്ങ് ഏണീ വെച്ച് കേയറുന്നവരാരൂല്ല
നമുക്ക് ഇവിടിങ്ങനെ ഒരാൾ വരും വല്ല പുഴുവൊക്കെ വന്നിങ്ങനെ തെങ്ങൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പോവും
ആഹ്
പറ നമ്മളെ ആവശ്യത്തിന് തേങ്ങയുണ്ട് അതിനത്ത് നമ്മൾ പ്രത്യേകിച്ച് മുറ്റത്തായ കൊണ്ട് അതിനകത്ത് വളമൊന്നും ഇടാൻ പറ്റത്തില്ല സ്ഥലമില്ല ഫ്രണ്ടില് ഏറ്റവും മുറ്റത്താ നൽക്കുന്നത് അത് ടൈലിട്ടേക്കുവാ മുറ്റം എല്ലാം പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളത്തിന്റെ ടാങ്ക് കൊടുത്തേക്കുന്നത് ആയിൻ്റെ മൂട്ടിലോട്ടാണ്
ആഹ്
അതേ ഉുള്ളതിന് വളം അല്ലാതെ നമുക്കൊരു ചാമ്പലോ ഒരു പൂ പോലും ഇടാൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ നമ്മുടെ ആവശ്യത്തി ത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള തേങ്ങ കിട്ടും
ആഹ് ആഹ് അത് ആഹ് പിന്നെ ഇതി കൂടെ കലക്കി കലകി ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് ത് ഉപ്പേ ഉപ്പും ആഹ് മക്ക് കുമായമക്കെ ലൂ തായിട്ട് വേടിക്കാൻ കിട്ടും ട്ടും ചില്ലറ ആയിട്ടെ അന്നേരം ഒരു രണ്ട് കിലോ കുമ്മായം വേടിച്ചു മേച്ചു ഇടയ്ക്കിടക്ക് ഇതിനെ വെള്ളത്തി കലക്കിയിട്ടില്ല അതികൂടങ് ഒഴിച്ചു കൊടുത്താതി ആഹ് അന്നേര അതിന് കുമ്മായമായവും കി ട്ടും പിന്നെ അതിലുള്ള അണുക്കളങ്ങ് ചാവ്യം ചെയ്യും ആഹ് ഉപ്പും കൂടെ കലകി ഒഴിച്ചു കൊടുക്കണം ങ്ങനെ ഈ
ഇ ആഹ് കല്ല്പ്പെ ഞാ ടൈലിന്റെ ഒരു ടൈലൊക്കെ ഇളക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും തെങ്ങിൻ്റെ തടം തുറക്കും ക്കാനൊന്നള്ള സ്ഥലം ഇല്ല പക്ഷെ നമ്മൾ ഇവിട ഇത് നമ്മൾ താമസമായ സമയത്ത് ഒന്നും പിടിക്കത്തില്ലായിരുന്നു ക്ഷെ ക്ഷെ നമ്മൾ താമസമായി ഈ വെള്ളമൊക്കെ ചെന്നതിന് ശേഷവാ തേങ്ങ നല്ലതുപോലെ പിടിചൊടങ്ങിയത് അത് പറയൂവല്ലോ തെങ്ങിന്റെ മൂട്ടിൽ വല്ല ഇട്ടാലേ തെങ്ങിന്റെ മണ്ടയിൽ വല്ലോ കിട്ടത്തുള്ളൂ എടെ പറയത്തില്ലേ ആഹ് ചേച്ചിക്ക് തേങ്ങൊക്കെ ഉണ്ടോ തേങ്ങൊക്കെ ഇല്ലയേ
ആഹ് ഉണ്ടുണ്ട്
ആഹ് കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര വിലയില്ലായിരുന്നോ തേങ്ങക്ക്
ആഹ് അന്ന ആന്ന ആന്നു
ശരി യേച്ചി എന്നാൽ വി വിളിക്കാം ശരി ഓക്കെ
ആ നോക്കേ
ആഹ്
നോക്കെയ
ആഹ്